ഹലോ ഹലോ ഹലോ കേൾക്കാവോ
ഹലോ
ആഹ് പറഞ്ഞോ കേൾക്കാം കുറഞ്ഞ സൗണ്ടാട്ടോ അതുകൊണ്ടാ
ആണാ ആഹ് ഇവിടെ ഭയങ്കര റേഞ്ച് ഇഷ്യൂ ഉണ്ട് അതാണ് ചിലതൊന്നും കേക്കാൻ പറ്റില്ല അതാ എനിക്ക് ഡൗട്ട് അടിച്ചേ കേൾ കേക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ലല്ലോ
കേൾക്കാം പക്ഷേ കുഞ്ഞു സൗണ്ട് ആയതുകൊണ്ട്
ആഹ്
ഉം കാപ്പി ഇട്ടോണ്ട് നിക്കുവായിരുന്നു
ആണോ ആഹ് ഞങ്ങളിവിടെ കുടിച്ചിട്ടില്ല ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഇന്ന് താമസിച്ചു പോയി കഴിച്ചപ്പോഴത്തേക്ക് അപ്പൊ കാപ്പി ക്കുള്ള ഒരു ഇത് വന്നിട്ടില്ല ഇനി കുറച്ചൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു
ഓഹ് ഞാൻ കാപ്പിട്ടോണ്ട് നിക്കുവാരുന്നു
ആണോ ആഹ് ഇവിടെ അതിനുള്ള ടൈം ആയിട്ടില്ല
ഉം ഉം
മിക്കാറും കുറച്ചൂടെ കഴിയുമ്പോൾ ഇപ്പം നാലര ആയെന്നു തോന്നുന്നല്ലേ സമയം പൊണത് അറിയുന്നില്ല രാവിലെ തൊട്ട് പ്രകൃതി ഒരേ ഇതായ ഉം സമയം എത്രയാന്നു പോലും പിടികിട്ടുന്നില്ല പുറത്ത് നോക്കിയവര് പറയും ആറ് മണിയായ പോലെയാ നിക്കുന്നെ
എന്തോ?
അങ്ങനെ അല്ല പൊർത്തേക്ക് നോക്കിയാലേ ആറ് മണിയൊക്കെ ആയ പോലെയാ തോന്നുന്നേ മൂടിക്കെട്ട് നിന്നിട്ടേ വെട്ടവില്ല ഇരുണ്ടുമുടി നിക്കുവ കാലാവസ് സ്ഥേണെ കൊണ്ട് അങ്ങനെ പിന്നെ കാപ്പി
ഉം കാപ്പിക്ക് അങ്ങനെ പ്ര ത്യേകിച്ചൊന്നുല്ല മോൻ വന്നു മോന് ഇവിടിരിക്കുവ
മോൻ വന്നു മോന്
അവനുവായിട്ട് ഇരിക്കുവായിരുന്നു
ആഹ് ഞങ്ങളിങ്ങനെ കട്ടൻ കാപ്പിയാണ് പതിവ് ഉം
എന്തോ
വേറെ അങ്ങനെ എന്തെങ്കിലും തോന്നണം ഞങ്ങളിവിടെ കട്ടൻകാപ്പിയൊക്കെയാണ് സാധാരണ പിന്നെന്തെങ്കിലും വേണവെങ്കി തോന്നണം എടക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ മാത്രം ഉണ്ടാക്കും അല്ലെങ്കി വേണ്ട
ആഹ് ഞാനും അങ്ങന്തേലും ഉണ്ടാക്കത്തൊള്ളൂ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല
ആഹ് അല്ല എപ്പഴും ഉണ്ടാക്കാത്ത നല്ലത് നമുക്ക് ആരോഗ്യത്തിനും നല്ലത് അതൊക്കെ തന്നെ പിന്നെ എന്ത
ആഹ്
എല്ലാര്ക്കും എന്തെങ്കിലും എടുക്കാന്നമ്മക്ക്
ഉം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻണ്ടാക്ക ആഹ് മോൻ വിളിക്കുന്നതാ
ആഹ് ആള് ബിസിയാ നല്ല ബിസിയ
ആഹ്
അങ്ങനെ പിന്നെ ഉച്ചക്കെത്തെ കറിയൊക്കെ എന്തായിരുന്നു ഇന്ന്
ഉച്ചക്ക് രാവിൽത്തെ സാമ്പാറുണ്ടാ ണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങെനെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല
ആഹ് ആഹ് ഞങ്ങള നാളെ ചിക്കൻ വാങ്ങിക്കണന്നുണ്ട് ഇന്ന് കറി കിട്ടും എന്ന് വിചാരിച്ചിട്ട് കറിക്കൊന്നും കിട്ടിയില്ല. ആഹ് അപ്പൊ കൊഴപ്പില്ല രക്ഷപെട്ട് രണ്ടുപേരാവുമ്പോ അഡ്ജസ്റ്റ് ചെയ്താ മതിയല്ലോ പക്ഷെ ഇന്ന് പിള്ളാരൊക്കെ ക്കെ ഇണ്ടായിരുന്നു അപ്പം പരിപ്പ് കറിയൊക്കെ വെച്ചിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ചോറൊന്നും കഴിച്ചില്ലത് കാര ഇന്നാള് അപ്പൊ ഇനിയിപ്പോ നാളെ എന്തെങ്കിലും കറിക്ക് വാങ്ങിക്കണം ഇപ്പയീ മീനൊന്നും കിട്ടുന്ന സീസണല്ലല്ലോ മഴയൊക്കെയാവുമ്പം മീനൊക്കെ കിട്ടല് കൊറയും ആഹ് അത് കാരണം അങ്ങനെ നി ക്കുന്ന് ഇനിയിപ്പന്തെങ്കിലും കറിക്ക് കണ്ടുപിടിക്കന്നാണ് ആ ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര വെലയാന്നേ നാന്നൂറ് രൂപ നോക്കുമ്പം
ഉം
എറച്ചിക്കായാലും മീനായാലും ചിക്കനായാലും എല്ലാത്തിനും നാന്നുറ്റി സംതിങ കിലോയ്ക്ക് വരുന്നത് അതന്നെ പണ്ട് ഇരുന്നൂറ് രൂപക്കും നൂറ് നൂറ്റമ്പത് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനവാ എല്ലാത്തി നും റയ്റ്റ് കൂടി ഇനി അതിലിടുന്ന പൊടിക്കാണെങ്കിലാ അതിനും റെയ്റ്റ് കൂടി മസാലയൊക്കെ ഇപ്പൊ വല്ല അളന്നിടണ്ട അവസ്ഥയായി അതെ ഗ്യാസിന്റെ ബില്ല് പോയ പോക്ക് കണ്ടാ? എന്തോന്ന ആയിരത്തി സംതിങ്ങായി ഇ ഇപ്പൊ ഉം ഞാൻ ലാസ്റ്റ് വാങ്ങിക്കുമ്പോ തൊള്ളായിരത്തി എമ്പതായിര്ന്ന് ഇപ്പം ഞാൻ ബുക്കെയ്യാൻ വേണ്ടി നോക്കിപ്പൊ ആയിരത്തി ഇരുപത് രൂപ പിന്നെ അത് കഴിഞ്ഞ് പുള്ളിവിടെ വരുമ്പ എക്സ്ട്രാ കൊടുക്കണം
ഇവിടെ കാണിക്കുമ്പം ആയിരം രൂപയാ പക്ഷെ വരുമ്പോ ആയിരത്തി അമ്പത് രൂപ
ഇവിടെ വരുമ്പഴത്തേക്ക് വാങ്ങിക്കുവല്ലോ?
ഏഹേ?
അല്ല നമ്മള് ഓൺലൈൻ പേ ചെയ്താലുവേ ഇവിടെ വരമ്പഴത്തേക്ക് തും വാങ്ങിക്കുവല്ലോ
ആഹ് അതെനിക്കറിയത്തില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല
ആഹ് ഞൻ ഓൺലൈനാ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വരമ്പഴത്തേക്കും അതാകും
ആഹ് പിന്നെ മോനെന്ത്യോ?
അങ്ങനെ മോൻ പൊറത്തുണ്ട് ഇന്ന് ചേട്ടന്റെ മോന്റ ബർത്ത്ഡേയാണ് അപ്പ അത് കാരണം കേക്ക് കട്ടിങ്ങൊക്കെ ഒള്ള കാരണം ആൾ അവിടെത്തന്നെയ ആർടെയെങ്കിലും ബർത്ത്ഡേന്ന് കേട്ട് കഴിഞ്ഞ പിന്നെ അത് മതി ആഹ് അതെ
ങ്
ആ ഇവര് രണ്ടും കൂട നാല്പ്പത്തഞ്ചു ദിവസത്തെ വ്യത്യാസെ ഒള്ളൂ അതോണ്ട് എരട്ടകളപോലെ നടക്കുന്ന രണ്ടും കൂടെ ഒരാക്ക് എന്തെങ്കിലും വന്നാ മറ്റയാക്ക് ഭയങ്കര സങ്കടവാണ് രണ്ടു പേരും മാറി നിന്നിട്ടില്ല ഇതുവരെ ഇപ്പോ ഒരേ ക്ലാസ്സിലാണ് പോകുന്നത് സ്കൂളിലും ഒരേ ക്ലാസ്സില അപ്പ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയപ്പൊ രാവിലെ തൊട്ട് അവിടെയ
ഓഹോ
അങ്ങനെ നിപ്പുണ്ട് ഇനിയിപ്പോ വൈകിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ടൊക്കെ പോവും ആഹ് അത് ഇവടെയുമുണ്ട് നമ്മളെ കൊണ്ട് വെ ട്ടിക്കും ഇവിടെ പിന്നെ എളയാള ആ പരിപാടി കാണിക്കുന്നത്
ഉം
തയാലും ഞാനിപ്പം ഇവടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര പഠിത്തവ ആ പിള്ളാര് പഠിക്കുന്ന കണ്ട കാരണം ഇളയാള്പ്പ കുത്തിയിരുന്ന് ബുക്കും കൊണ്ടിരുന്നു പഠിത്തവാ ഐ ആ അയ്യോ എന്നാണ് പറയ്ന്നത്
ആഹ്
അവിടെ പറയുന്ന എനിക്കിപ്പ ഇവിടെ കേക്കാം ഞാൻ പഠിച്ചോണ്ടിരിക്കുവ ഇല്ല നമ്മൾ എന്തെലും കാണിച്ച് കഴിഞ്ഞാൽ അത്ങ്ങള് അത് അവൻ ഫോൺ ഒദിക്കുവായിരുന്നു ഇപ്പം ഞാൻ ഫോൺ മാറ്റി എന്റെ ഫോൺ മാറ്റിയപ്പഴത്തേക്കും അവളും ഫോൺ മാറ്റി പിള്ളേരുടെ കൂടെ വന്നിരിന്ന് കളിക്കും
കുപ്പിയും പാത്രവും അല്ലല്ല
ഉം ഞാൻ ഇവിടെ കുപ്പിയെല്ലാം മാറ്റി ഇവിടെ കുപ്പിയൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല
കാര്യം ഇവിടെ കുപ്പി വെച്ചാലേ പിന്ന അവൻ ഇത്തിരി പ്രശ്നം ആണ് എടുത്ത് വായിലൊക്കെ ഇടും ആഹ്
കുപ്പിടെ കാര്യം പറഞ്ഞപ്പ കുപ്പി ചൂണ്ടിക്കാണിക്കുന്ന്
ആഹ് ഇവിടെ എളയാള് കൊയപ്പല്ല മൂത്ത ആളാണ് ഇത്തിരി പ്രശ്നം അവൻ വല്ല മര്ന്നൊക്കെ കൊണ്ടേ എടുത്ത് കുടിക്കും ക്കെ ചെയ്യും അത് എന്ത് മര്ന്നാണെങ്കിലും കുഴപ്പല്ല അവന് കുടിക്കാൻ കിട്ടിയാൽ മതി
ഇത് പിന്നെ മരുന്ന്ന്റെ അടുത്ത് പോലും പോവത്തില്ല
അതും പ്രശ്നാ ആഹ് എളയാള് അങ്ങനെയാണ് മരുന്ന് ഇഷ്ടല്ല കുടിക്കത്തില്ല പക്ഷെ മൂത്തവൻ അങ്ങനെയല്ല എന്തെങ്കിലും മര്ന്ന് മതി കുടിച്ചേക്കും ഒരു പാരസെറ്റ റ്റമോൾ ഒരു കുപ്പി കുടിച്ചിട്ട് ഒര് പ്രാവിശം ബോധമില്ലാതെ കെടന്നാരുന്നു അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വെച്ചേക്കാന്ന് വെച്ച ഇച്ചിരി പാടുള്ള കാര്യമാണ്
ഉം അത്‌ കൊണ്ട് കൊട
അങ്ങനെ ഉം ഇപ്പൊ ഇച്ചിരി മഴ തോർന്ന് കേട്ടോ
ഇവ്ടെ മഴയാ
മഴയൊക്കെ തോർന്നിട്ടുണ്ട്
ഇവിടെ മഴ തോന്നും പെയ്തും തോന്നും പെയ്തും ഇങ്ങനെ ഒക്കെ
ആഹ ഇവിടെ രാവിലെ തൊട്ടില്ലായിരുന്നു ഇപ്പം ഉച്ച കഴിഞ്ഞപ്പഴത്തേക്കും ഇച്ചിരി പെയ്യാൻ തുടങ്ങി പക്ഷെ ഇപ്പൊ കണ്ടാ പെയ്ത ഭാവമേ ഇല്ല മൊത്തം തെളിഞ്ഞ് സെറ്റ് ആയി നല്ല ഒരിതായി നിപ്പുണ്ട് ങ്ങനെ ആ പിള്ളോരൊക്കെ രണ്ട് മൂന്നു പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവ്ന്നു ആഹ അവന്റെ വായിലെക്കൊന്നും പോവ്ന്നില്ലല്ലേ
ആഹ് എന്നെ ഇവിടെന്ന് അമ്മാ അമ്മാന്ന് വിളിച്ചോണ്ട് വന്ന്
ഉം
അത് ഒരടപ്പിനകത്തു ഇട്ടോണ്ട് കൊണ്ട് കൊടുത്തു
ഉം
അങ്ങനെ അവിടെ പുറത്തെന്തോ ഇടിവെക്കുന്നുണ്ട് ഒരു ഊഞ്ഞാലുണ്ട് ഇവി ഊഞ്ഞാൽല് കയറി കറങ്ങുവായിരുന്നവൻ മറ്റേ ഊഞ്ഞാലില്ലേ ഒറ്റ ഇതുള്ള അതിമേ കേറി ഇരുന്നിട്ട് അത് വ ട്ടം കറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം പറയുന്നുണ്ട് എനിക്ക് ഛദ്ദിക്കാൻ വരുന്നു തലകറങ്ങുന്നുന്നൊക്കെ.
ഉം
പറഞ്ഞ കേക്കത്തില്ല പറയുന്നതെല്ലാം നേര തിരിച്ച് ചെയ്യൊള്ളൂ എന്നാ വയ്യാണ്ടായി കഴിയുമ്പോ പാവത്തിനെ പോലെ വന്ന കടക്കും.
ഉം
അങ്ങനെ
ഇത് എട്ക്കര്തെന്ന് പറഞ്ഞാ അതെന്നെ എട്ക്കത്തൊള്ളൂ.
ആദ്യ വടെ അതെന്നെ എന്ത് ചെയ്യര്തെന്ന് പറയണോ കറക്റ്റ് അത് തന്നെ ചെയ്യും.
ഇവട ഇപ്പൊ കഴിച്ചോണ്ടിര്ന്നേ നകത്തൊര് കറിവേപ്പില ഒണങ്ങിയത അതെട്ത്ത് തറേല്ട്ട് ചവ്ട്ടി അയ്‌നെ പാളിസാക്കി.
ആഹ് ഇത്തൊക്കെ തെന്നെ ഇവടെ പക്ഷെ ഈ കറിവേപ്പിലാ ഉള്ളി, സവോള അതൊന്നുഷ്ടല്ല അതൊന്നും കൈകൊണ്ട് പോലും തൊടത്തില്ല. അത് തിന്നത്തുല്ല തൊടത്തുല്ല ഉം ആഹ് പൊളിച്ച് തന്നതൊക്കിഷ്ടവാ തിന്നേല പച്ചക്ക് തിന്നും പച്ചക്ക് സവോള പച്ചക്കരിഞ്ഞ കൊട്
ആഹ് ഇവടെ ചേന്യൊക്കെ പഞ്ഞക് വരി തിന്നും.
ആഹ് ഇവടെ പക്ഷെ അങ്ങനെയില്ല
മീനൊക്കെ വാങ്ങിച്ചൊണ്ടന്ന് പച്ചക്കവന്റെ കൈ കൊട്ക്കണം അതൊക്കെ അവന്റെ ശീലപ്പം
ഇവടെ പണ്ടുണ്ടായിരുന്നത് വാലെ പിടിച്ച് പൊ കിട്ത്തൊണ്ട് നടക്കുവായിര്ന്ന് പക്ഷേ ഇപ്പം മാറിയട്ടാ ആഹ് ഇപ്പം പക്ഷെ മാറി. കാര്യം ആൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് മണൊണ്ടാകാൻ പാടില്ല കയ്യ്. ഇത് മണൊണ്ടല്ലോ മണ ഉള്ളപ്പഷ്ടല്ല. ഉം പ്പങ്ങനാണ് ഇത്ങ്ങളൊക്കെന്ന് ഒന്ന് വള്ളർന്ന് വല്തായി
വായിലെതാണ്ട് കുത്തി കെറ്റിക്കൊണ്ട് വെരുന്നുണ്ട്.
ആണല്ലേ.
ഉം
ളം നട്ട് നട്ടും കുത്തിക്കെറ്റിക്കൊണ്ട് വരുന്നു.
ദൈവമേ.
താഇത് തിന്ന്.. നട്ട് കുത്തിക്കെറ്റി കുത്തികേറ്റി കൊണ്ട് വെരാ.
ന്ന വള ഊരി വായി വെച്ചിട്ട് വട്ടം നിക്കും ന്നട്ട് വാ തോറന്ന് വെച്ചിട്ട് കാറിക്കൊണ്ടിരിക്കും.
വള കിട്ടുവാണെ ഓടി കൊണ്ടോന്നെന്റെ കയ്യിലിട്ടെരും.
ആഹ് ആഹ് ആഹ് ഇത് വള ഭയങ്കരിഷ്ടണ് പക്ഷേ ന്നാ ട്ട് വായി കേറ്റി വെച്ചേച്ചും കടിക്കും അടച്ച് വെച്ചൊണ്ടിരി ക്യും. അത ടെ വായ ടയത്തില്ലല്ലോ പിന്നെത് റൗണ്ടായിട്ടിരിക്കുമ്പഴത്തേക്കും.
ഈത് ഇത് കണ്ടിട്ട് ചവച്ചോണ്ടിക്ക് ന്ന്. ഹ്ഹ..
അടിപൊളി. ക്കിച്ചിരി വല്താവട്ടെ വല്തായാലേ നമക്കിനി ഫ്രീ യാക്കാം പറ്റൊള്ളൂ.
ഉം ടൈം മായടാ.
ഇങ്ങനെ തന്നെ നിക്കും ആഹ് ഓക്കെ
മ്ഹ്